ക്കുന്നുണ്ടോ
ആഹ് കേക്കാം കേക്കാം
ആഹാ ആഹാ പറഞ്ഞോ ഞാൻ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ എറങ്ങാൻ നോക്കുവായിരുന്നു അന്നേരം ഇങ്ങനെ മെസ്സേജ് കണ്ടേ
അതെയോ ആഹ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇതിനപ്പം വിളിക്കാ ഓർത്തേ
ആണ്ല്ലേ
ആ അതെ അതെ പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ എന്നാ കുളിച്ചേക്കാം
ചായക്ക് എന്തായിരുന്നു കഴിക്കാൻ ആഹ ചായയക്കെ കുടിച്ചു മോനെ നാല് മണി കഴിയുമ്പോ സ്കൂളിൽ നിന്ന് വരും അപ്പോഴത്തേക്ക് ചായയെല്ലാം ഇട്ട് ആ് കയിഴും
ആഹ് ആഹ് കടി പ്രത്യേകിചൊന്നുല്ല സ്പെഷ്യലാന്നും ഇല്ലായിരുന്നു പിന്നെ ബേക്കറി ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതക്കെ നമുക്ക് പിന്നെ വേണ്ടല്ലോ പിള്ളാരാണല്ലോ കഴിക്കാന്
ആഹ് അതെ അതെ ഇപ്പം പിള്ളോരന്നൊന്നും ഇല്ല പിള്ളാരും കഴിക്കും വല്ലേരും കഴിക്കും അഹ്‌ അഹ്‌ അതെ
ഉം പിന്നെ മോന് എത്രലാ പഠിക്ക്ണേ
മോന് മൂത്ത ആള് അഞ്ചില് പഠിക്കുന്ന ഇളയ ആള് രണ്ടു വയസ്സ് കഴിഞ്ഞേള്ളു
അതെല്ലേ ഉം മോൻ ആഹ് മൂത്ത ആള് മൂന്നിൽ പഠിക്കുന്നു ഇളയാള് എൽ കെ ജി
പിന്നെ വഴക്കൊക്കെ യുണ്ടോ രണ്ട് കൂടെ വഴക്കൊക്കെ ഉണ്ടോ ആഹ് ഹ്
ല്ല ല്ല രണ്ട് പേരുണ്ടങ്കി
ആഹ അയ്യോ അയ്യോ അതെ ഇവിടെ ആണെങ്കിൽ രണ്ട് കൂടെ നല്ല ഡിഫറൻസും ഉണ്ട് മൂത്താൾ അഞ്ചിലും ഉ ഇളയാള് രണ്ടു വയസല്ല ആയലൂള്ളൂ അപ്പം ഭയങ്കര സ്നേഹവാ എന്നാ വഴക്കുവാ പിന്നെ കുഞ്ഞ് ആളായോണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചില എപ്പോഴും അങ് ഉം ആഹ് അതെ പിന്നെ
കണ്ടില്ലെങ്കി ഭയങ്കര സ്നേഹ പക്ഷെങ്കി കണ്ടുകൊണ്ടിരിക്കുമ്പോളാ
ആഹ് അതെ അതെ അതെ കണ്ടില്ലെങ്കിൽ പെ ട്ടങ്ങോട്ട് കാണുമ്പോഴക്ക് ഒരു സ്നഹപകടനവും കെട്ടിടുത്തവും പിന്നെങ്ങടിയാ ആഹ നമ്മള് ഇടക്കൊന്നും കേറാതിരുന്നു കഴിഞ്ഞാൽ ഒരു കൊഴ പ്പവും ഇല്ല അവരങ് സോൾവ് ആക്കിക്കോളും നമ്മളടക്ക് കയറി കഴിഞ് കഴിഞ്ഞാ നമ്മോട് ചോദിക്ക യെന്തിനാ അവനെ അടി ചെ അല്ലെങ്കി എന്തിനായിട്ട് തിരിച്ചടിച്ച് അനൊ ഇതായി പോകും അതിൽ നല്ലത് നമ്മള് ഒന്നും ചെയ്യാ അവരെങ്ങെ തീർത്തോളൂ
അതെ അതെ ഉം ഉ
പിന്നെ വയികിടത്തേക്കെല്ലാം ആയോ ചോറുംവൊക്കെ അത് രാവിലത്തേക്ക ആാവുല്ല
ആഹ രാവിലെ വെക്കും അത് കൂട്ട് ഇരിപ്പുണ്ടാവും രാത്രിയിലും
ആ ഇപ്പ അങ്ങനെ എല്ലായിടും രണ്ട് വെപ്പ് ഇല്ലല്ലോ രാവിലെ വെക്കും ആ അതെ അതെ ജോലി എല്ലാം എ ഇള്ളുപ്പ വഴിയല്ലേ ഇപ്പൊ പെട്ടെന്ന് ജോലി തീർക്ക ആഹ് രണ്ടു നേരവും മൂന്നു നേരോ വെക്കും പണ്ടൊക്കെ അവര് തണുത്ത ആഹാരം കഴിക്കില്ല ചൂടോടല്ലയോ അതും കഞ്ഞി നമ്മളല്ലേ ഇപ്പം തോരൻ അതിന്റെ കൂടെ മീൻകറി പിന്നെ അതിന്റെ കൂടെ ഒഴിച്ച കറി എന്തെല്ലാം കറികള് അത്ണ്ടെങ്കിലും നമുക്ക് തേകത്തില്ലല്ലോ
അതെ അതെ അതെ തീർച്ചയായിട്ടും
ആഹ് പണ്ട് കഞ്ഞിയും ഒരു തോരനും ഒരു ചമ്മന്തി ചിലപ്പം കഞ്ഞി ഉപ്പിട്ട് കഴിക്കുവായിരിക്കും. അതായാലും അവർക്ക് തൃപ്തരാ അവരും. ഉം ഇപ്പഴ്ത്തെ ഈ ആ ഒരു ശീ
പിള്ളേരാണേലും കഴിക്കണെങ്കി എന്തെങ്കിലുംക്കെ വേണ്ടേ
അതെ അതെ പിള്ളേർക്കായാലും ഇപ്പം പച്ചക്കറിയൊന്നും വേണ്ടല്ലോ. അവർക്ക് അവിയൽ, തോരന്, അങ്ങനെയൊക്കെ പറയുമ്പം തന്നെ അവർ മുഖം അങ്ങ് വല്ലാണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ പോലെ ചിക്കൻ വറുത്തത്, മീൻ വറത്തത് അല്ലെ മൊട്ട ജസ്റ്റ് ഒരു മൊട്ടയെങ്കിലും അവർക്ക് വേണം.
ആഹ് അതെ
അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യവില്ല നമ്മള് ആ ഒരു ചിട്ട അവരെ ശീലമാക്കി വെച്ചേക്കുന്ന കൊണ്ടല്ലയോ. നമ്മടെ ആ ഒരു രീതി
നമ്മളില്ലായ്മ വളർന്നെന്ന പോലെ പിള്ളോര് വേണ്ടന്ന് വെച്ചു നമ്മൾ അങ്ങനെയൊക്കെ വളർത്തി ഇനി പർഞ്ഞിട്ട്
ആഹ് അതെ അതെ അതെ അതെ നമ്മള് നമ്മളാ അവരെ ഇതാക്കി വെക്കുന്നത്. ഇനീപ്പം നമ്മള് പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ ഉം പിന്നെന്താ ഉം.
അവിടെയൊക്കെ ക പണി ജോലിയൊക്കെ കഴിഞ്ഞോ?
ആഹ് ജോലിയെല്ലാം കഴിഞ്ഞു. വൈകിട്ടങ്ങനെ ഈ പറഞ്ഞ പോലെ ജോലിയൊന്നും ഇല്ലല്ലോ. ഇരിക്കാം ടി വി കാൺണെ ടി വി കാണാം പിന്നെ മഴയൊക്കെ ആയോണ്ട് പുറത്തോട്ടൊന്നും പോവാനും പറ്റൂല. ആഹ് അങ്ങനെ വീട്ടിലിരിക്കുന്നു. ആഹ് നല്ല മഴയായിരുന്നു. ഉച്ച വരെ നല്ല മഴയാ. പിന്നെ ഇങ്ങനെ മ തുണിയൊക്കെ കുറെ കിടപ്പുണ്ടായിരുന്നു. വിരിച്ചിടാൻ സൗകര്യം ഇല്ലാത്തൊണ്ടേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉം
ഇനി മഴക്കാലത്ത് പ്രധാന വിഷയാ ഇനി തുണി ഉണക്കല്.
അതെ. പക്ഷേ നമ്മള് വെയിലാവുമ്പം പറയും മഴയൊന്ന് പെയ്താ മതിയായിര്ന്ന്. ആഹ് മഴയായി കഴിയുമ്പം പറയും വെയിലൊർ ച്ചാ മതിയായിരുന്നു. ഇതിപ്പം രണ്ടും പറ്റാത്തൊരവസ്ഥയാ. എനിക്ക് തോന്നുന്നു ഇതിലും നല്ലത് ചൂടായിരുന്നു തോന്നല്ലേ. എന്നും മെയിനെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആഹ് ആണ് ആണ്. ആണ് വടക്കൻ സൈഡിലൊക്കെ ആണ് തോന്നുന്നു കൂടുതലും. ആ കണ്ണൂര് ആ ഭാഗ ത്തൊക്കെ ഉം ആദ്യത്തെ രണ്ട് ദിവസം സ്കൂളി പോയതേ ഉള്ളൂ പിന്നെ അവധിയായിരുന്നു കുഞ്ഞിനൊക്കെ. ക്കെ മഴയല്ലേ ഉം അതെ അതെ. ഉം എങ്ങനാവേ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ഇതുള്ള ഏരിയാണോ?
ഇല്ല നമ്മളെ അങ്ങനെ താമസിക്കുന്നെട്ത്തൊന്നും വെള്ളം കേറത്തില്ല. പിന്നെ അടുത്തൊക്കെ വെള്ള വെള്ളം ഉള്ള സ്ഥലങ്ങളാ.
അതെയല്ലേ ഇവിടെ പിന്നെ വെള്ളപ്പൊക്കം, പണ്ട് ഇങ്ങനെ വെള്ളപ്പൊക്കം വന്നിട്ടില്ലേ നമ്മള് രണ്ടായിരത്തി പതിനെട്ടില് അന്നൊക്കെ വെള്ളം കേറിയിട്ടുണ്ട്. അതുകൊണ്ടിങ്ങനെ മഴ നിർത്താതെ പെയ്യുമ്പം നല്ല പേടിയുണ്ട്. പെയ്യുവോ, പെയ്യ് ഏഹ് പെയ്ത് കഴിഞ്ഞഴിഞ്ഞാലേ വെള്ളം കേറുവോ എന്നൊക്കെയുള്ളൊര് എന്ന് വെച്ചാ ഈ വെള്ളം കേറി കഴിഞ്ഞാ നമ്മളെല്ലാം എട് ത്തോണ്ട് മാറണ്ടേ, വേറൊരിടൊത്തോട്ട്. നമ്മളിപ്പം പുതിയൊരു വാടക വീട്ടിലോ പുഴയൊന്നുവില്ല അപ്പുറവും ഇപ്പറവും ഈ വയലുണ്ട്.
ആഹ് ആഹ ഹാ
ആഹ് അതിങ്ങോട്ട് നിറഞ്ഞ് കഴിയുമ്പഴ്‌ത്തേന് ആദ്യം നമ്മുടെ റോഡാ. റോഡിലോട്ട് വെള്ളം കേറും ഉടനെ അയ്യെ ഇച്ചിരി താന്ന അയ്യവാ. ഉടനെ അവിടോട്ട് കേറും ആഹ് അങ്ങനെ. ആഹ് അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപൊക്കം വരുവോ എന്നുള്ളൊരു മഴ അങ്ങോട്ട് ആയി കഴിയുമ്പേത്തിന് രണ്ട് പുഞ്ച് രണ്ട് സൈഡും നെറഞ്ഞ് കിടക്കുവാ. റോഡ് നെര പ്പെ കെട ആയിക്കിടക്കുവാ വെള്ളം. ആഹ് അപ്പം നമുക്കൊര് ആഹ് അതെ അതെ അതെ.
ആഹ് അങ്ങനെ പെട്ടെന്ന് കേയറാൻ ചാൻസ് ഉണ്ടെന്നേരം
ആഹ് അതെ താഴത്തെ അയ്യ ആണെങ്കിൽ വേഗം വെള്ളം കയറും അത് കഴിഞ്ഞിട്ട് മെലോട്ട് കയറി അന്നും പക്ഷെ രണ്ടായിരത്തി പതിനട്ടിലെ പെട്ടെന്ന് അങ്ങ് ഇരച്ചുകയറു വല്ല ന്യൂസിലൊക്കെ കണ്ട പോലെ പതുക്കെ ആഹ് പതിയെ പതിയെ കേറുമായിരുന്നു നമുക് ആദ്യം കാൽപാകത്തിന്റെ അടെ വന്ന് പിന്നെ അങ്ങനെ അങ്ങനെ കയറി വരും അതൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വന്നൊന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം മാറ്റി അപ്പഴത്തേക്ക് പിന്നെ ഉള്ളില് ആഹ് അതെ പിന്നെ ഉള്ളിലൊരു പേടിയെ ഇങ്ങനെ മഴ നിർത്താതെ പെയ്യുമ്പം കുഞ്ഞിങ്ങളൊകെ ഇല്ലേ ഇപ്പം
ബുദ്ധിമുട്ടില്ലേ
ആഹ് അതെ അതെ ഉം പിന്നെന്താ
ഒരാളേ ഉള്ളു കുഞ്ഞുങ്ങള്
അല്ലല്ല രണ്ടു പേരുണ്ട് ഒരാള് അഞ്ചിലും രണ്ടും ആണ്പിള്ളോര് രണ്ട് ഒരാള് അഞ്ചില് ഒരാള് രണ്ട് വയസ് കഴിഞ്ഞുക്ന്ന് ആഹ് അതെതെ അങ്ങ അനക്ക് അതുകൊണ്ട് വീട്ടില്
ആഹ് അതെ അതെ ഹ ഹ ഉം ഉം പിന്നെ വേറെന്താ ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ കുറവാ പിന്നെ
ആണെല്ല ഇവിടെ ആണെങ്കിൽ ഓ രാവിലെ തൊട്ടേ മഴയ അപ്പൊ രാവിലെയ എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നലെ തൊട്ടേ മഴ പക്ഷെ
അതെല്ലേ
ഇത്രയും മഴ പെയ്യുന്നെങ്കിൽ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല
ആഹ് അതെ അതെ അതെ തണുപ്പില്ല ഭ ഒരു മിനിറ്റ് ഇപ്പൊ പത്ത് ഒരു മിനിറ്റത്തിന് അല്ലങ്കി ഒരു അര മണിക്കൂർത്തിനന് മഴ പെയ്യതിരുന്ന ചൂടാ
ആഹ് അതെ അതെ ഈ മഴയ അങ്ങോട്ട് ഭയങ്കര മഴ പെയ്തിട്ട് അങ്ങോട്ട് മാറിയാലും ഉടനെ അത് ചൂടാവും പുറത്ത് മഴ പെയ്യുവാണെങ്കിൽ ചിലപ്പം ചൂടായിരിക്കും എന്നന്ന്ച്ചാ അത്രയും ചൂട് നമ്മുടെ വീടിനെ
ബിൽഡിംഗി നിന്ന് ചൂട് നൽക്കുവല്ലേ അതാ
ആഹ് അതിനി പോന്ന് ഇതായി വരണ്ടായോ ആ അതായിരിക്കും ഉം പിന്നെ
ഉം പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ അടുത്താണോ അതോ
ആഹ് സ്കൂള് വല്യ കുഴപ്പം ഇല്ല മൂത്താള ഇപ്പം പുതിയ സ്കൂളിലോട്ട് ചേർത്ത അഞ്ചു പരെ ഉള്ളായിരുന്ന നേരത്തെ പഠിച്ചെടാതെ അപ്പൊ ഇപ്പം പുതിയ സ്കൂളിലോട്ട് ചേർത്ത് അവിടെ ബസ്സൊക്കെണ്ട് കുഴപ്പംമൊന്നുല്ല ഉ അങ്ങനെ പൊക്കോളും ഫുഡ് കൊണ്ട് വിടൊന്നും വേണ്ട താനെ തന്നെ പൊക്കോളും ആഹ്
പഠി പഠിപ്പിക്കുവൊക്ക ചെയ്യോ അതപ്പോ തന്നെ ഇരുന്ന് പഠിക്കോ എങ്ങനാ
അങ്ങനെ ആദ്യം തൊട്ടേ എന്നോട് ഇരിക്കത്തില്ല ആദ്യം തൊട്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാലവാടി പഠി ക്കുന്നസമയം തൊട്ടേ ട്യൂഷന് വിടും എന്റെ അടുത്ത് ഇരിക്കത്തില്ല അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഡിറ്റേഷനോഎഴുതാനോ ഒക്കെ കൊടുത്ത കഴിഞ്ഞാ പുള്ളി ഇരിക്കത്തില്ല
ആഹ് ഹ ഹ
അതുകൊണ്ട് അന്നേ ട്യൂഷന് വിടും പിന്നെ ജസ്റ്റ് ഇപ്പെ മറ്റ എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഇരുന്ന പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള അടുത്ത് ഇരുന്നോളൂ അല്ലാത ഇങ്ങനെ ഡെയിലി ട്യൂഷനി ഇരിക്കുന്ന പോലൊ ഒന്നും ഇരിക്കത്തില്ല
ആ ഇപ്പഴും ട്യൂഷന് പോകുന്നുണ്ടോ
ആഹ് ഉണ്ട് ട്യൂഷന് പോകുന്നുണ്ട് അഞ്ചാം ക്ലാസ്സൽ അല്ലയോ
ഉം ഹ് ഹ് ഒത്തിരി പഠിക്കാനും എഴുതാനൊക്കെ കാണുമായിരിക്കും ലേ
ആഹ പിന്നെ ഇപ്പം ഒന്നൂടെ അൻ ആറിലായിലേ
അതെ അതെ ആഹ
ആഹ്
ഉം
പിന്നെ വീട്ടിലാരൊക്കെ വേറെ ആരെക്കെയാ
വീട്ടില് ഇവിടിപ്പം അമ്മയുണ്ട് പിന്നെ ഹസ്ബന്റ് വെളിയിലാ ഉള്ളെ എടക്ക് ഇപ്പം വന്നട്ട് പോയതെ ഉള്ളൂ
ആഹ ഹ ഹ ആഹ്
ആ അവിട്ത്തെ അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷം ആവും
അതെലേ
ആ അതെ തെ അവിടെ
ഇവിടെ ഞാനും ഹസ്ബന്റും പിള്ളേരും മാത്രം
അതെയോ ആഹ ഔ അവിടെ തന്നെ ഹസ്ബന്റിന്റെ അമ്മയും ആ ഞാനും മക്കളും
ആഹ് ആഹ ആ
ഒക്കെ വീടുകളൊക്കെ ഉണ്ട് ഒന്നു കൊഴപ്പൊന്നില്ല റോഡാ ഇവ്ടെ അപ്പുറം ഉപ്പുറം എല്ലാം റോഡാ
ഉം ഞങ്ങടെ അതെ
ആഹ മെയിൻ റോഡ്ല്ല നമ്മടെ സാധാ റോഡ്
ഞങ്ങടെ മെയിൻ റോഡാ പോകുന്നേ മുമ്പില് മെയിൻ റോഡ് സൈഡ് കൂടെ സബ് റോഡ് പോവ്ന്നു അയോണ്ട് എപ്പളും ബഹളവാ വണ്ടിയും ആഹ വണ്ടിയും ബഹളും ഓ ഓണടിം അതൊരു ചെറിയൊരു വളവും കൂടെ അവ് ടെണ്ടേ
ഓസ്
അപ്പത്തേന്നെ എപ്ലളും രാത്രി പത്ത് മണിക്ക്യും
ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ വണ്ടിയുടെ ഇറിട്ടേഷൻ എന്ന് വച്ച കുഞ്ഞു ആയി കഴിഞ്ഞൊക്കെ ഇതുപോലെയായിരുന്നേ വീട്ടി വന്നന്നൊക്കെയില്ലെ ഞെട്ടി ഞെട്ടി എണീക്ക്യാ അവ്ന്ന് വച്ചാ വണ്ടിയിടെ ഹോണടി നാലും കൂടി ജംഗ്ഷനാ ആഹ് അതുകൊണ്ട് അയിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു
ഞങ്ങക്കിവിടെ രാത്രിയിലൊക്കെ ഹോണടിയാ അതാ വളവും മെയിൻ മെയിൻ റോഡു ആ വളവും കൂടെ ആയോണ്ടേ
ആ ഇവ്ടെ മെയിൻ റോഡല്ല അല്ലാത്ത റോഡാ ഇന്നട്ടും രാത്രിയൊക്കെ ആവുമ്പൊം ഇപ്പംങ്ങ് ഓക്കേയായി വല്യ കൊഴപ്പയില്ല ഉം പിന്നെ
ഞ്ഞിപ്പ ഇച്ചിരി ഒച്ച കൊറവാ ഇപ്പൊ മഴയൊക്കെ ആയോണ്ട് അവര് അവര്ടെ ഞങ്ങടെ കുടുംബത്ത് വീട്ട്ലാ അവരൊക്കെയ് ഉണ്ട് എല്ല ആഹ ആ പപ്പയ് അമ്മയും ഉണ്ട് സഹോദരങ്ങള് രണ്ടു പേരുണ്ട് അങ്ങനെ എല്ലാരും അവ്ടെ ഉണ്ട് അവരെ വെ അവ്ടെ താമസിക്യുന്നു ഞങ്ങള് വേറെ താമസിക്യുന്നു ആഹ അങ്ങനെരി
പിന്നെ ഉം
പിന്നെ അമ്മ ഒത്തിരി പ്രായംള്ളതാണോ അതോ
ഇല്ല കൊഴപ്പൊ ഇല്ല പണിക്കൊക്കെ പോവുന്നുണ്ട്
അതെലേ
അതെ അതെ എടാ ഞാൻ വിളിക്ക്യാവേ എനിക്കൊരു കോള് വര്ണേ ആ ശെരി